ആ കേക്ക്ണണ്ടോ?
ആ കേൾക്കുന്നുണ്ട്
ആഹ എന്താ പരിപാടി?
എന്താണ് വിശേഷം? പരിപാടി ഞാൻ ഇവിടെ പുറത്തണാണ് ചെറിയൊരു വർക്കിലാ
ആഹ എന്ത് വർക്കാ?
വർക്കല്ല ഞാന് ട്രെനിങ്ങിലായിരുന്നു അപ്പൊ അതില് ചെയ്തോണ്ടിരിക്കയ അപ്പൊ ടൈമ ഇപ്പളാ ഫ്രീ ആയത്
ഓക്കെ ആ ഭക്ഷണം കഴിച്ചോ ചായടിച്ചോ? മയ ണ്ടാ അങ്ങട്ട്?
ഏ
മയണ്ടോ?
ഇല്ല മയന്നുല്ലാ ഇവിടെ നല്ല വെയില്ലാ
ആഹ് ഇന്നും ങ്ങിട്ട് വെയിലുണ്ട് ഇന്നല നല്ല ഇന്നലിം മിനിഞ്ഞാന്നും നല്ല മഴേന്നു
ആഹ പണികളൊക്കെ കഴിഞ്ഞോ?
ആഹ് പണി കഴിഞ്ഞു പണി കൊറേ ഒരുങ്ങി ഇനി കുളിക്കണം
ആഹ് ഓക്കെ കുട്ടികള് രണ്ടു പേരുണ്ട്
ആഹ് ആണും പെണ്ണുവാ
ആഹ് അതെന്നെ
ആഹ് എനിക്കും എനിക്കും സെയിമന്നേ ഒരാള് രണ്ടിലും ഒരാള് എൽ കെ ജിയും അവിടെ എത്രയിലാ ആ സെയിമന്നല്ലേ
ആഹ് ഏഴു വയസ്സും നാല് വയസ്സും
ആഹ് എയ്തണുണ്ടോ എൽ കെ ജി കു ട്ടി എങ്ങനുണ്ട് പോവാനൊക്കെ
സ്ട്രൈറ്റ് ലൈനു സ്ട്രേറ്റ് ലൈനും സ്റ്റാൻഡിംഗ് ലൈന് സ്ലീപ്പിംഗ് ലൈന് ഒക്കെയിടാം അത് കഴിഞ്ഞ ഇപ്പോ ആൽഫബെറ്റ്സ് ആൽഫോബെറ്റ്സ് തുടങ്ങയിക്കണു പക്ഷെ നോട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇതൊക്കെയാണ് അതൊക്കെ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ചെയ്ത് കൂടിരുന്ന് ചെയ്യിപ്പിക്കണം
ആഹ് കൂടെ ഇരിക്കണം അല്ലാതൊന്നും ഇവര് ചെയ്യൂല അല്ലെങ്കി ഇവര്
ഉം
കളിക്കും
കറുകുറു വരച്ചേക്കും
ആഹ് ഓൽതൊക്കെ രസാണിപ്പോ ഓൽക്ക് റായും സീയൊക്ക ഒരേ പോൽ തന്നെ
ആഹ് ആഹ് ആഹ് റാക്കയിട്ട് തല തിരിച്ചു കൊടു ച്ച സി ആയില്ലേ
ആഹ് നമ്മളിലേറെ ബുദ്ധിയാണോൽക്ക്
ആഹ് അവിട്ത്തെ പണികളൊക്കെ കഴിഞ്ഞില്ലേ
ആഹ് കൊറേ പണിയൊരുങ്ങി
ആഹ് ഇനിയിപ്പൊന്താ ഇന്നത്തെ ചു
ഇനിയിപ്പോ ചോറായി ചിക്കന്ണ്ട് പിന്നെ ചക്ക ഇട്ടീന്നു ച ക്ക കൊർച്ച് വർക്കണം കര്തി കൊറച്ച് ചക്ക നീളത്തില് വെച്ചിട്ട്ണ്ട് വർക്കാന് ഒരു ടേസ്റ്റല്ലേ ആഹ് വറ്ത്ത് വെക്ക നാല് മണിക്കഴിക്കാലോ കര്തീട്ടേ ആഹ് ഇരുന്ന് ചെയ്യണം ഇത് വരേം ചക്കേല് ആഹ് അതന്നെ അതൊക്കെ ടഫായ പണികളല്ലേ കൊറേ വളഞ്ഞി ആകും കര്തി കൊറേ മടിച്ചു പിന്നെ കഴിക്കണ്ടേ ചെറിയ കൊർച്ചക്കൊരു മസാല ഇട്ട്ങ്ങാണ്ട് വെക് ക്കും ഇന്നിട്ട് കൊറച്ച് എണ്ണ നല്ലോ വേണം എണ്ണേല് ഇങ്ങനെ മുക്കിപ്പൊരിക്കണം.
ആഹ് ഓഹ് ആഹ് ഓക്കെ നിങ്ങളെങ്ങനെയൊക്കെ മുറിച്ച് വെച്ചിട്ട് മുർച്ച് വെച്ചേക്ക് ഇങ്ങനെ പൊരിക്കില്ലേ
ആഹ് കൊർച്ചേരങ്ങനെ മസാല വെക്കും മസാലേല് മൊളക് പൊടി ഉപ്പൊക്കട്ട് മൊളക്പൊടി ഇട്ട്ങ്ങാണ്ട് ചെർതായിട്ട് ആഹ് ചെർതായിട്ടൊരു എരിക്ക്‌ വേണ്ടീട്ടേ
ആണോ ഞങ്ങളിവിടെ വെറുതെ അങ്ങനെ പൊരിക്കല ന്നിട്ട് ഉപ്പ് വെള്ളത്ത് മഞ്ഞപ്പൊടി ഉപ്പ് വെള്ളം തെ
പൊരിക്കാൻ അങ്ങനീം പൊരിക്കാ അങ്ങനെ പൊരിച്ചാലും രസാണ് പിന്നെ എരില്ലോൽക്ക്‌ ഇവിടൊക്കെ എരി ഇഷ്ടപ്പെട്ണ ആൾക്കാരാണ് ഒക്കെ ഇവടെ ഉപ്പാക്കൊക്കെ എരിയാ ഇഷ്ടം അപ്പങ്ങനെ തുള്ളി പൊടിയൊക്കെ ഇട്ട്ങ്ങാണ്ട് അങ്ങനെ ഇട്ടത് ശരിയാക്കും.
അപ്പൊ മക്ക
ആഹ് കഴിക്കും. ഇനി കഴിക്കാത്തോൽക്ക് എരില്ലാതിം വർക്കണം. ആഹ് ചെറിയ മക്കക്കൊക്കെ എരില്ലാതിം വയ കഴിക്കണം. ഇവിടെ ഏട്ടത്തിന്റെ താത്താന്റെ മക്കളൊക്കെണ്ടാവും. പ്പൊ ഓൽക്കൊക്കെ കൊർച്ചൊക്കെ എരില്ലതന്നെഷ്ടം. ഒക്കെ ലൈസ് ഇഷ്ടപ്പെട്ണ ആൾക്കാരല്ലേ? ആഹ് ഇണ്ട് ചക്കീം മാങ്ങീ ആഹ് മുട്ടപ്പയം ഒക്കെണ്ട്. ഇന്ന് കൊറെ മുട്ടപ്പയം വെർതെ ചാടി പഴുത്ത് ചാടി കെടക്ക്‌ണ്ണ്ട്. ജ്യൂസ് അടിച്ച് കുടിച്ച രസാണ് അതയ്ന് വെർതെ ആഹ് അതാരും കഴിക്കൂല വെറുതെന്നും. അതാർക്കും ഇഷ്ടല്ലേനും മുട്ടപ്പയം. അത് വെർതെ ചീഞ്ഞ് പോവാ ചെയ്യ. അത്ങ്ങനെ ഏഹ് ലൂസില് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്.
ഉം.
ന്നാഹ്
അത് മീ
രണ്ടെണ്ണം കിട്ടീന്നു. ഇട്ത്തേച്ച് ഇട്ടുത്തേച്ക്കാണ് ഇനി ഒയ്വ്ണ്ടാാവുമ്പോന്നടി ക്കാലോകര്തീട്ടെ. അവ്ടെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
ഇവിടെ നമുക്ക് സ്ഥലം വളരെ കൊറവാ.
ആഹ്. അയ്ശരി. ഉം, വീട്ന് വീട്ന്ല്ല സ്ഥലം തന്നൊള്ളൂ?
ആഹ് വീടിനും പിന്നെ കൊറച്ച് സ്ഥലോം. മുറ്റം മുറ്റം റോഡ് സൈഡാണേ വീട്.
ആഹ് അയ്ശരി.
ആഹ് ബാക്കിൽ ഇപ്പ മഴയായ കാരണം കുറച്ച് ഉള്ള സ്ഥലത്ത് കുറച്ച് പുല്ലൊക്കെ പിടിച്ച് നിക്കുവാ പിന്നെ നല്ല കൊതുകിന്റെ ശല്യ കാരണം പിന്നെ അത് വൃത്തിയാക്കാൻ ഇറങ്ങിയിട്ടില്ല
ആഹ് ഇപ്പയിന് കൊതുക് കൂടുതലല്ലേ മഴ പെയ്തിട്ടേ
പിന്നെ വെറുതെ മറ്റേ ചീലമുളകൊക്കെ വെറുതെ അങ്ങനെ ഇണ്ടായി നിക്കും അല്ലാതെ
ഉം മുളക് പിടിക്കുവേ മുളകന്നെ ഉള്ളൂ പിടിക്കുള്ളു ഈ കാലത്ത് മാറ്റെക്കെ നമ്മൾ ഇങ്ങനെ നോക്കി നിക്കണം അപ്പ ഇണ്ടാവും
ഉം മറ്റേ വഴുതനങ്ങ ഒക്കെ ഇണ്ടായിട്ടുണ്ട് ഇപ്പൊ നർച്ചിപ്പുഴുവാ മഴ പെയ്യണ കാരണം നർച്ച് പുഴു
ആഹ് വൈ അത്ശരിയാ ഒരു സൈസ് ജന്തുക്കൾ വന്നിങ്ങനെ കൊത്തും
ആഹ് അവിടെ കൃഷിയൊക്കെ ഇണ്ടോ
ആഹ് ഇൽ ആഹ് ഇല്ലെ ചെല സ്ഥലത്ത് ചെറുതായിട്ടൊക്കെ ആള് ഇങ്ങനെ കുമ്പളം ഇതൊക്കെ നാട്ട്ക്ക്‌ണ്
സ്ഥലവൊക്കെ ഉണ്ടോ അവിടെ
ഇല്ല അധികൊന്നുല്ല ഇല്ല സ്ഥലത്ത്
അയ്ശെരി ആഹ് ആഹ് ക്കി
അപ്പ ഇതിങ്ങനെ നട്ട് പിന്നേ
ഇന്ന് എന്തേനും ഫുഡ് കറി എന്തായിരുന്നൂന്ന് പറഞ്ഞെ
കറി ചിക്കൻ കറി ഉണ്ട് അവിടെ എന്താണ് അവിടെ എന്താ വെച്ചു
ഉച്ചക്കേക്ക് മീൻകറിണ്ടായി പയറുപ്പേരി ഉണ്ട്
ആഹ് ഉം പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങളൊക്കെ
സുഖാണ് നിങ്ങൾ ഈ ആപ്പില് കുറേ ആയോ
ഇല്ലല്ല നിങ്ങളോ.
ഞാൻ ഇത് ഇന്നലെ.
ആഹ് പിന്നെ ആഹ് ആഹ്
എങ്ങനെ ഓക്കെയല്ലേ അപ്പ് ഓക്കെ അല്ലേ?
ആഹ് ഓക്കെയാണ്. പിന്നെ മക്കളിഞ്ഞ് മക്കളില്ലേ അവടെ.
ഇല്ല ഞാൻ പുറത്തന്ന് പറഞ്ഞില്ലേ?
ആഹ് ഈ സോറി പുറത്തന്ന് ഒരു ഒരു പ്രാവ ശ്യാം പറഞ്ഞല്ലേ വീണ്ടും ഞാൻ സംസാരത്തിലേക്ക് പോയി. ഉം ഹസ്ബൻന്റോ.
ഹസ്ബൻഡ് ഇവടൊല്ല പുറത്ത് അബ്രോഡ് ആണ്.
ആഹ് അയ്ശരി.
പിന്നെന്താ അവിടെ ആരാ.
ഇവിടെ ആഹ് ഞാൻ എന്റെ വീട്ടിലാണ്. ഇപ്പോല്ലത്. എന്റെ വീട്ടിലാണ്. ആഹ് എന്റെ വീട് അവിടെ വേറെ ഒരു സ്ഥല ത്താണ് അപ്പൊ അവിടെ ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളും മാത്രള്ളൂ. ഇവിടെ ഞാൻ ഇന്നലെ ലീവ് ഉണ്ടായപ്പോ പോന്നതാ. ഹോസ്പി റ്റിലക്കൊന്നു പോണ്ടീനു. അപ്പൊ അങ്ങനെ പോന്നത മൂന്നാമത്തെ റെസ്റ്റിലാണ്. പ്രെഗ്നന്റ് ആണ് മൂന്നാ മാസായി. ഉം അപ്പ ആഹ് അപ്പൊ അങ്ങനെ പോന്നാത ഹോസ്പിറ്റലേക്ക്. അപ്പൊ ഇവിടെ ഇറങ്ങി ആഹ് കൊ ഴപ്പൊന്നുവില്ല അൽഹംദുലില്ലാഹ്.
ഹസ്ബൻഡ് എവിടെ നാട്ടിൽ തന്നെ.
ആഹ് ഇവിടെ തന്നെണ്. കൂലിപണിണ് വാർപ്പിന്റെ പണിയാണ് വീടൊന്നും ആയിട്ടില്ല.
ആഹ് അത് ശെര്യായ്ക്കോളും സാവധാദനം. ശെര്യായി
ആഹ്
പിന്നെ എന്താ ഇങ്ങള് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു.
ആഹ് എൻക്ക് ഞാൻ പ്ലസ് റ്റു വെരെ പഠിച്ച്ട്ടൊള്ളു. പ്ലസ് റ്റു ഫുള്ളായി റ്റ്ണ്ടായ്ല്ല അപ്പത്തിന് കല്യാണം കയിഞ്ഞു.
ആണോ അപ്പപ്പോകൊറേ മുന്നെ കല്യാണം കൈഞ്ഞോ.
ആഹ് പ പതിനേഴില്
അങ്ങനെ ഇഷ്ടം ഇല്ലാന്ന് പറഞ്ഞു.
ഇയ്യോ.
ഞാന് പതിനെട്ട് വയസ്സ് തന്നായിര്ന്നു പ്ലസ് ടു കൈഞ്ഞേക്കെന്നേ. അതായത് പ്ലസ് ടു കൈഞ്ഞ്ട്ട്ള്ള വെക്കേഷനിലാര്ന്നു. കല്യാണം കൈഞ്ഞത്. അത് കൈഞ്ഞ്ട്ട് ഞാന്. ഈ പ്രീ പ്രൈമറി ഡി ടി സി. മറ്റ് സ്പോക്കൺ ഇംഗ്ലീഷന്റെ ട്രെയിനിങ് കോഴ്സൊക്കെ പഠിച്ചു.
ആഹ് ശെരി.
ഉം പ്പോ ഡിഗ്രി ചെയ്യ്ന്ന്ണ്ട്.
ആഹ് ഉം
പിന്നെ അവടെ വീട്ട്ല് ഉമ്മല്ലേ ഉമ്മല്ലേ ഉമ്മിം ഉപ്പിംക്കെല്ലേ?
ആഹ് ഉമ്മിഇപ്പിക്കെണ്ട്.
ആഹ് ഹസ്ബൻന്റിന്റെ ങ്ങള് തറവാട്ട്ലാണോ അതോ സ്വന്തയ്ട്ട് വീട്ണ്ടോ?
സ്വന്തായ്ട്ട് വീട് ആയ്ട്ടില്ല.
ആഹ് അതും ആകും ഒക്കെ ശെര്യാകും.
ഉം അതെ ഒര് പെങ്കുട്ടിയും ഒര് ആങ്കുട്ട്യാണ്. അപ്പൊ പെങ്ങൾക്കുംട്. തന്നേണ് കൊറേ മൂന്ന് മൂന്ന് മൂന്നര വർഷായ്ട്ട് ഇവടെ തന്നേണ്.
ആഹ് അത് ശെരി.
കുട്ട്യാളൂണ്ട്. കൊഴപ്പൊന്നുല്ല ങ്ങനെ പോണു സമാ അങ്ങനായിട്ട് പോയാ മതി.
ആഹ് അതന്നെ, സമാധാനം ക്ട്ട്യാ മതി രോഗങ്ങളൊന്നുല്ലാതെ നല്ല തീല് ങ്ങനെ പോയാ മതി എനിക്കങ്ങനെ വല്ല്യേ ആഗ്രഹങ്ങളൊന്നും തീരല്ല. ആഗ്രഹങ്ങളേ ഇല്ലാത്തൊ രാളാണ് ഞാൻ.
ഉം
ഇല്ല തീല് നല്ല തീല് ങ്ങനെ പോവാ. രോഗങ്ങളൊന്നു ല്ലാതെ ങ്ങനെ പോയാ മതി. അങ്ങനെ പണോം പ പടി ആഹ്. ന്നാൽ ചെറ് ചെറ്യേ ആഗ്രഹങ്ങളൊക്കെ പ്പാര്ക്കും ഇല്ലാക്കൂലല്ലോ എല്ലാതും നട ക്കണം ന്നൂല്ല.
ഉം
ഉം ഉം ങ്ങളെ വീട്ട്ലാരൂല്ലേ ആപ്പ് യൂസീയ്യ്ണതൊക്കെ വീട്ട്ലറീലേ?
അങ്ങ ഏഹ്.
നിങ്ങളത് ആപ്പ് യൂസ് യ്യണൊക്കെ വീട്ടാർക്ക് അറിയോയ്ക്കാ ഹസ്ബൻഡിന്.
ആഹ് അറിയും.
ആഹ് ആ.
ഞാ എല്ലാ മൂപ്പരെ സമ്മതം കൊണ്ടെന്നെ ചെയ്യല്.
ന്നാ ഓക്കെ.
പിന്നെ?
വേറെന്താ ഒന്നും പറയാം കിട്ടുന്നില്ല.
അല അലക്കാനൊക്കെ അലക്കലൊക്കെ ആഹ് ഒക്കെ കൈഞ്ഞ്ട്ടാവും പോയത് ലേ.
ആഹ് അതെ, അലക്കല് കഴിഞ്ഞിട്ടില്ല അലക്കല് പോയിട്ടു അഞ്ച് മണിക്ക് ഓഫീസ് കഴിയും. അഞ്ചരാവും വീട്ടിലേത്താൻ ഇല്ലില്ല നമ്മ കൈയോണ്ട്ന്നെ അത് അലക്കും.
ആഹ് അത് ശെരി ഞാൻ ന്റെ പോൽ തന്നെ അവടെ ഒരു ഉപകരണോല്ല. മിക്സി മാത്രംണ്ട് ബാക്കി ള്ളേക്കെ ഫുള്ള് ന്റെ കയ്യോണ്ടന്നെ. ആഹ് ഞാൻ പറയും. ആഹ് ഞാൻ ശെ ആഹ് ന്നാ ശെരി ഞാൻ പിന്നെ വിളിക്കാം.